ആം
ആഹ എന്തായി എന്തൊക്കെയുണ്ട് പരിപാടി.
അങ്ങനെയൊക്കെ പോണു
ആണോ ഫുഡ്‌ കഴിച്ചോ ഇല്ല ക കഴിച്ചിട്ടില്ല. അവിടെ കഴിച്ചോ? ആ എന്താണ് ഇ ഇന്ന് ഫുഡ്?
ഇന്ന് ഏ മാങ്ങക്കറി വെച്ചു. പിന്നെ വെണ്ടക്ക വരട്ടി. ചെറുതായിട്ട് അമ്മ അത് ഞാൻ അങ്ങനെ ചെയ്യാറില്ലേ ഞാൻ ചെയ്ത് ആഹ കൊഴപ്പില്ല നല്ലതാ അമ്മ വെക്കുമ്പോ വല്യ കൊഴപ്പല്ല പക്ഷെ ഞാൻ വെച്ച അത്രയും ഹ് നന്നാവാറില്ല ആ
ആണോ ഇ ആ ഈ മാങ്ങക്കറി എന്ന് പറയുമ്പോ എല്ലാരും പറയാ ഈ അങ്കമാലി സ്റ്റൈല് മാങ്ങക്കറിയാണ് എന്നാണ്
ആ അവരുടെ കുറച്ച് പക്ഷെ അവരുടെ ആ നന്നായിട്ട് കൊഴു വരും നല്ല രുചികളും കടേന്ന് ഒരു പ്രാവശ്യം വാങ്ങിച്ചു പക്ഷെ നമ്മള് വുന്നത്ര അല്ല അവര് വെക്കുന്ന അത്ര നമ്മുടെ ആ കറിക്ക് ടേസ്റ്റ് ഇല്ല.
ആ എങ്ങനെയാണ് വെക്കാറ്ന്ന്റിയോ?
ആ ഞാനും അമ്മ ഇവിടെ സാധാരണ അത്ര മാങ്ങ ആ പാല് പിഴിഞ്ഞ വെക്കാറ്.
ആഹ പാല് പിഴിഞ്ഞാ വെക്കണേ ആ അങ്ങനെ തെങ്ങാപ്പാല് പിഴഞ്ഞ്
ആഹ്
ഇത് ഇത് മാങ്ങ മാങ്ങ ആ ഞാൻ പറയ ഞാൻ പറയട്ടെ മാങ്ങ എടുത്തിട്ടേ ഏ അതിന്റെ പുളി പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മള് പുളികളയാൻ വേണ്ടി ചൂടുള്ളത്തിൽ ഇടും. അധികം പുളി പാടില്ല ഈ മാങ്ങാൻ കറി വെക്കുമ്പോ ആഹ അങ്ങനെയുണ്ട്. ഈ ഇവിടെ ഈ അങ്കമാലി സൈഡിലുള്ള മാങ്ങക്കറി വെക്കുമ്പോൾ പുളി അങ്ങനെ ഒരുപാട് പാ ടില്ല അപ്പൊ പുളി കുറയ്ക്കാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ മാങ്ങയിട്ട് വെക്കും. എന്നിട്ട് ഈ മാങ്ങയും ആ വയ്ക്കാറുണ്ട് ഈ മാങ്ങയും. ഏ പിന്നെ നമ്മുടെ ഈ എന്താണ് ഇഞ്ചി ഇഞ്ച് ഇഞ്ചിയും പച്ചളകും പിന്നെ സവാളിയില്ലേ ഇതൊക്കെ കൂടി മുളക്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട്ങ്ങ് തിരുമ്പും നന്നായിട്ട് തിരുമ്പും ഇത്തിരി വെളി ച്ചെണ്ണയും ചേർത്തിട്ട്.
ഉം
അങ്ങനെയാണ് ഇതിന്റെ തിരുമൽ ആ തിരുമലിനാണ് ഇതിന്റെ ടേസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞേട്ടുട്ടുള്ളത് അങ്ങനെ നന്നായി തിരുമീട്ട് ഇതില് ജസ്റ്റ് ഇങ്ങനെ ഏ ജസ്റ്റ് ചെറിയ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കും എന്നിട്ട് പാല് രണ്ടാമത്തെ പാല് ഒഴിക്കും എന്നിട്ടൊന്ന് കുറുക്കും അത് കഴിഞ്ഞ് ഫസ്റ്റ് പാൽ ഒഴിച്ചിട്ടാണ് ഇതെടുക്കണേ
നന്നായിട്ട് കുറുക്കിയെടുക്കാം
കുർ ക്കിയെടുക്കണം അപ്പ ഇതിന് ടേസ്റ്റ് ഇണ്ട് ഉപ്പക്കെടണട്ടോ ഞാൻ ഉപ്പിന്റെ കാര്യൊന്നും പറഞ്ഞില്ലാ ഉപ്പക്കെ ഇടണം
അതല്ലാതെ കാര്യല്ലാ
കാര്യൊല്ല അതെ ഇങ്ങനെയാണ് ഇവിടെ ഞാ ഞാനൊക്കെ ഇണ്ടാക്കുന്നത് പിന്നെ എൻ്റെ ഇവിടെ ത്തെ അമ്മയൊക്കെ ഇണ്ടാക്കുന്നത് അങ്ങനെയാണ് അങ്കമാലി ഇപ്പൊ നമ്മള് കടേന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റ് വരോന്ന് ചോയിച്ച് കഴിഞ്ഞാ കൊഴപ്പുല്ലാത്ത അതേ ഒരു അടുത്തൊക്കെ വരും പിന്നെ അങ്ങനെ തന്നെ വരോന്ന് പറയാനും പറ്റില്ല
ആഹ് എനിക്ക് ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോ എടക്ക് ആഹ് നല്ല കുറുകി നല്ല രുചിയുണ്ടാവും ഏഹ് നമ്മടെ ഇവിടെ ഇണ്ടാക്കുമ്പോ അത്രയും ഏഹ് കുറുകലില്ല പിന്നെ നമ്മൾ ഒരുപാട് തേങ്ങാ ചേർക്കാനും പറ്റുല്
ചേർക്കൂല്ലല്ലോ അതന്നെ തേങ്ങക്കെക്കെ ഇപ്പ എന്താ വെല
വെല മാത്രോ അല്ല
ഉം അതെ അതെ അതെ പക്ഷെ തേങ്ങാ തേങ്ങ യൂസ് ചെയ്യാതെ നമുക്ക് ഈ പറഞ്ഞോലെ കറികളെ ഇല്ല തേങ്ങ യൂസ് കറികളും കൊറവാ അല്ലെങ്കിൽ പിന്നെ സാമ്പാർ ഇണ്ടാക്കണം അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാക്കണം അതിലുണ്ട് കൊളസ്ട്രോൾ ആഹ് അതെ അതെ അങ്ങനെ ഇവിടെ എനിക്കിന്ന് എന്താണ് ഒണക്കമീൻ ആഹ് വറുത്തതും പിന്നെ പരിപ്പു കറിയാന്ന് തി തട്ടിക്കൂട്ട് കറിയാണ് തട്ടിക്കൂട്ട് അല്ല ഇത് കോമ്പിനേഷൻ ആഹ് കോമ്പിനേഷൻ അടിപൊളിയല്ലേ ഈ പറഞ്ഞ പോണ ഒണക്കമീനും പരിപ്പുകറിയും കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് ഇപ്പ ഒണക്കമീൻ ഓൾറെഡി ഒള്ളത് കൊണ്ട് പരിപ്പ് കൊറി വെച്ചെന്നേ ഉള്ളൂ
ഇവിടെ പരിപ്പ് കറി വെക്കാറില്ലാ
കുഞ്ഞുണ്ട് ചെറുതാണ് അപ്പൊ അവനൊള്ളത് കൊണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് ചെറുത് മിൻസ് രണ്ട് വയസ്സ് അവാൻ പോണ് ഒന്നര ഒന്നര വയസ്സ് കഴിഞ്ഞ് ഉം ഉം പക്ഷെ ആള് ഭയങ്കര അമ്മ മോനാണ് ഒറങ്ങാണ് ഇപ്പോ അപ്പൊ ആ സമയത്ത് നമ്മക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കില് ചെയ്യാൻ പറ്റുള്ളൂ വീട്ടിലെ പണികളാണ് ലേകാര്യങ്ങളാണെങ്കിലും എക്കെ ചെയ്യാൻ പറ്റുള്ളൂ അവൻ അമ്മീടെ പൊറകെ നടന്ന് അമ്മ അമ്മാന്ന് വിളിച്ചോണ്ടിരിക്ക് എന്ന് ഒരു വ്യക്തിയാണ്
എല്ലാവരും അങ്ങനെയാ
ആഹ്
ഇവിടെ ഇത്രയും വെൽതായാലും ഇപ്പൊ എന്റെ കുട്ടികള് രണ്ട് ഏഹ് രണ്ടാം ക്ലാസ്സിലായി പക്ഷെ നാല് ഫുൾ ടൈം അമ്മ അമ്മ അമ്മ എന്ന് വിളിച്ചോണ്ട് നടക്കും അമ്മ വിട്ടൊരു കളിയില്ല
കളിയില്ല അവർക്ക് അവർക്ക് അമ്മയാണ് ലോകം അതുകൊണ്ടാണ് പൊറത്തെറങ്ങാൻ പറ്റാത്തത് നമക്ക്
ഇവിടെ ഞങ്ങള് പരിപ്പ് കറി അങ്ങനെ വെക്കാറില്ലാട്ടാ
ആഹ് അത് മിക്കവർക്കും ഇഷ്ട്ടാവില്ല പരിപ്പ് കറി.
ആ ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടല്ല എനിക്ക് പിന്നേ ഇടക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോ എളുപ്പം ആ എളുപ്പം നോക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കണം അപ്പൊ അതിന്റെ കൂടെ വേറെ കറി ഉണ്ടാക്കാ എളുപ്പം പരിപ്പാണല്ലോ ചപ്പാത്തിന്ന് ച ആ പുറത്തുന്ന് വാങ്ങിക്കല ഇവിടെ ആർക്കും പുറത്തന്ന് വാങ്ങിക്കണ ചപ്പാത്തി ഇഷ്ടല്ല
ഉം
അപ്പൊ നമ്മള് തന്നെ കുഴച്ച് നമ്മള് തന്നെ ഇണ്ടാക്കി എടുക്കുമ്പോ സമയം പിടിക്കൂ അപ്പൊ എളുപ്പം പരിപ്പറയക
അത് മാത്രല്ല അതില് നമുക്ക് പണി അധ്വാനം വേണം അപ്പൊ അധ്വാനം കുറവുള്ള കറിയുണ്ടാക്കാനേ നമ്മൾ ശ്രമിക്കുള്ളൂ ഞാൻ എന്ത ചെയിലും അറിയോ ഞാൻ ഇത്തിരി തക്കാളിയും സവാളയും കൂടിയിട്ട് അങ്ങ് വാട്ടി അങ്ങ് വെച് ഒരു ഇത്തിരി കറിയ കൊറേ ഏ ചപ്പാത്തി ഉണ്ടാവും അപ്പൊ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് മുക്ക കഴിക്ക
ഉം കഴിച്ചോള് എല്ലാരും
ആ കഴിച്ചോളൂ ഇവിടെ അങ്ങനെ പ്രശ്നൊന്നുമല്ല ഇവിടെ ചാർ കറിയോ അങ്ങനെ നിർ ന്തൊന്നുല്ല എന്ത് കറിയുന്നെങ്കിലും ആണല്ലേ
ഉ ഒരു ചാറ് ആ ഒരകത്ത് ഡെയ്ലി ആഹ അത് നിർബദ്ധം രണ്ടൊന്ന അല്ല രാവിലെ ഞാന ഇപ്പ ഇന്നലത്തെ മാങ്ങ കറി വെച്ചിട്ടുണ്ട് അ വെണ്ടക്ക ഒലത്തി പിന്നാ ഇനിയിപ്പോ വൈകിട്ടത്ത് ആ ഇത് രണ്ടും കഴിഞ്ഞു ഇത് രാവിലത്തേക്കള്ളൂ ഉച്ചകത്തേക്ക ഉള്ളു ഇനി വൈകിയിട്ട് വേറെ സെറ്റ് ആക്കണം
അപ്പൊ കുട്ടികൾക്ക് എന്തൊക്കെയാ കൊടുത്തൂടാ
ആഹ ഇന്ന് അവർക്ക് കടലക്കറി ഉണ്ടാക്കി
ആ രാവിലത്തെ കറി ആഹ അപ്പൊ അത് കൊടുക്കാം അത് നല്ലതാട്ടോ ഓപ്ഷൻ നമുക്ക് സിമ്പിൾ ആണ്
അതെ പക്ഷെ ഒരാൾക്ക് ഇച്ചിരി പ്രശ്നമായിരുന്നു ഒരാള് എന്റെ മോക്ക് എന്താ പറയാ മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടുള്ള കേട്ടാ ഈ കടല പയറ് പച്ചക്കറ ഇഷ്ടല്ല എന്നാലും
ആഹ
കൊടുത്തുവിട്ട് സ്കൂളില ആയതൊണ്ട് ടീച്ചർമാര് ഇരിക്കുമ്പോ കഴിച്ചോളൂ
കഴിച്ചോളൂ അതന്നേ ഇവിടുത്തേല് പക്ഷെ ഇവിടുത്തെ ആ മൂത്ത കുട്ടി എല്ലാം കഴിക്കും എന്നെച്ച അവനെ കഴിക്കും മീൻസ് ഇഷ്ടംണ്ടായിട്ട് കഴിക്കുന്നതല്ല നമ്മൾ നിർബന്ധിച്ചങ്ങ് കഴിപ്പിക്കും പച്ചക്കറി ആണെങ്കിലും ചോറ് കൊടുത്താ അവന് വേസ്റ്റ് ആക്കി കളയരുതെന്നോ എനിക്കതൊന്നും അങ്കവാടിന്ന് ശീലിപ്പിച്ചതാണന്ന് തോന്നണു ഫുഡ് മുഴുവനും കഴിക്കണം കഴി കഴിക്കണ്ട് ഇവിടെ നീണിക്കരുത് എന്നൊക്കെ പറയുമല്ലോ അങ്കവാടിന്ന് ഏ അതുകൊണ്ടാ തോന്നുന്നു ആള് പാത്രത്തില് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കില് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അതിന് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കില് എന്റെ അടുത്ത് കൊണ്ടുവന്ന് അമ്മ ഇത്ണ്ട് അമ്മ കഴിച്ചോന്ന് പറഞ്ഞു തരും അല്ലെങ്കി അത് അപ്പൊ ഞാൻ കഴിക്കില്ലെന്നും ആ ഞാൻ കഴിക്കില്ലന്ന് പറയുമ്പോ അവനത് കഴിക്കുരുന്നു അപ്പൊ അങ്ങനെ ഇരുന്ന തിന്നു അഅപ്പൊ അത് അതുകൊണ്ട് നമ്മള് രാവിലെ ഇപ്പോ ഇഷ്ടള്ളത് കൊടുത്തു വിട്ടാലും അവക്ക് കഴിക്കുംന്ന്റിയാം പക്ഷെ എന്റെ ഇതിന്റെ നേരെ തിരിച്ചാണ് എന്റെ ചെറിയ മോൻ ഒന്നും കൈ കൊണ്ട് തോടൂല അതിപ്പോ ഇറച്ചിയാണെങ്കിൽ ലും മീനാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും പിന്നെ എന്തെങ്കിലും മറ്റേ കപ്പലണ്ടി ആ പുട്ടുകടല അങ്ങനെ അങ്ങെനെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ ഇപ്പ കടല കടലൊക്കെ കഴിക്കും ട്ടോ കടല കടലയുടെ നമ്മൾതൊലി കളഞ്ഞിട്ട് കടലെയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കും പക്ഷെ വേറൊരു സാധനവും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ ഒരുപാട് നിർബന്ധിക്കണം
പയ്യെ ശരിയാവുമായിരിക്കും
ആഹ് കുറച്ചു നാൾ കഴിയുമ്പോ ശരിയാവുയായിരിക്കും അങ്ങനെയാണ് നേ നേരെ തിരിയും ഉം ഉം അങ്ങനെ കുട്ടികളിൽ ഇപ്പം നമുക്ക് സത്യത്തിൽ കുട്ടികൾടെ കാര്യം നോക്കണ്ട
എന്റെ വീട്ടിൽ ഇവിടെ അപ്പ രണ്ടു പേര് ഏ എരട്ടകുട്ടികളാ പക്ഷെ രണ്ടു പേരുടെ സ്വഭാവം രണ്ടറ്റ ഭക്ഷണത്തി ല്ലാണെങ്കിലും അതെ സംസാരിക്കണ രീതിയാണെങ്കിലും അതെ ചെയ്യുന്ന കാര്യങ്ങൾ
അപ്പൊ
അതെങ്ങനെ അങ്ങനെയന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലവര് ഐഡന്റിക്കൽ ആണെങ്കില് ഐഡന്റിക്കൽ ആണോ
അല്ല ഒരാള് ആൺകുട്ടിയും ഒര് പെൺകുട്ടി യുവാ രണ്ടു പേരും ഭയങ്കര വ്യത്യാസ
ആഹ്
അതെ
അങ്ങനെ നമ്മൾ തിരിച്ചറിയാൻ പറ്റാ തിരിച്ചറിയാൻ പറ്റാത്തവരാണെങ്കില് അതുപോലെ സ്വഭാവം ഒക്കെ ഒരുപോലൊണെങ്കിൽ ആണെന്നാണ് പറഞ്ഞ കേട്ടിട്ടുള്ളത് നമുക്കറിയില്ല കേട്ടോ ഇതിന് രണ്ട് രണ്ട് ജൻ്ററല്ലേ ആഹ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ചോറുണ്ടിട്ടില്ല സമയണ്ടല്ലോ ഇനിയിപ്പ പരിപ്പറി ണക്ക ചെ ഒണക്കമിന് ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു വകയായി അത് രണ്ടും നല്ലൊരു കോമ്പിനേഷൻ ആയതോണ്ടേ
എനിക്കും ഭയങ്കര ഇഷ്ടാ
ആഹ് അടുത്ത നാളെ
ഉം നാളെ തുടങ്ങി
എന്ത് നോയ്മ്പാ
അനിയൻമല ക്ക് പോവ്ണ്ട്
ഇപ്പ ഇപ്പൊ ഇപ്പൊ മല്ലിട്ട ഏത് ഒന്നാം തീയതി തൊഴാനോ
ആഹ് അ
ആഹ് ഓക്കെ ഓക്കെ പിന്നെ ആഹ് ഓക്കെ ഓക്കെ